ആ എന്തക്കെ- ണ്ട് കേൾക്കുന്നുണ്ടോ
ഓ കേൾക്കുന്നുണ്ട്
കഴിഞ്ഞോ?
പണിയൊക്കെ കഴിഞ്ഞു
കുട്ടികളൊക്കെ പോയോ
കുട്ടികളൊക്കെ സ്കൂളി പോയ്‌
ഒക്കെ ഉണ്ടോ അങ്ങ്ട്
ഓ നല്ല മഴ ഇന്നലെ രാത്രി തുടങ്ങിയതാ ഇതുവരേം ചോർന്നിട്ടില്ല അവിടെ എങ്ങനെയാ മഴ ഉണ്ടോ
അങ്ങനെ പെയ്ത് പെയ്ത് നിക്കാണ് കണ്ടിന്യുസായി പെയ്യണില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ പെയ്യാ
ഏ ഇവിടെ കണ്ടിന്യുസ് ആയി ഇങ്ങനെ നിർത്താതെ മഴ പെയ്യാ
ആയിക്കോട്ടെ വീട്ടിലുള്ളോരൊക്കെ എന്ത് പറയണു
സുഖം തന്നെ എല്ലാർ
ആഹ് ഈ സമയത്ത് പുറത്ത് പോകാനാ പാട് ഇല്ലേ
ആഹ് അതന്നെ മഴ ആയകൊണ്ട് പുറത്തൊക്കെ പോകാൻ മടിയാണല്ലോ
പണിയാ
ഇ ഓ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സ്കൂള് അടുത്താണേ അഞ്ച് മിനിറ്റേ ഉള്ളൂ
ആഹ് നടന്നിട്ടാ പോവ്വാ
ആവോ നടന്നിട്ടാ പോവാ
ആ അവിടെത്തുമ്പോഴേക്ക് ആകെ കുളിച്ച് ആയിട്ടുണ്ടാവും
ആ ആഹ് അഞ്ച് മിനി മിനിറ്റ് കൊണ്ടാ എത്തുക അതുകൊണ്ട് വല്യൊരു വിഷയം ഇല്ല്യ
സ്സിലാണ്
ഒരാള് എട്ടിലും ഒരാള് ഒ ന്നിലും
ആഹ് ആയിക്കോട്ടെ
നിങ്ങൾടെ എങ്ങനെയാ കുട്ടികൾ പഠിക്ക ഉണ്ടോ
ആ ആ മൂത്താള് പോകുന്നുണ്ട് യൂ കെ ജി ആണേ
യു കെ ജി ലെ
ആഹ് ബസ് സ്സില പോവുക ഇവിടുന്ന് റോഡ് വരെ നടക്കണം
ആണോ കുറച്ചു എങ്ങനെ റോഡിക്ക് കുറെ ദൂരം ഉണ്ടോ
ആ റോഡിക്ക് ഒരു അഞ്ച് അഞ്ച് മിനിറ്റുണ്ട് പിന്നെ അവനെയും കൊണ്ടല്ലേ പോക്ക് അഞ്ച് മിനിറ്റെന്നുള്ളത് പത്ത് മിനിറ്റും ആവും ആ പിടിച്ച് അത് കണ്ട് ഇത് കണ്ടും നോക്കീം പിടിച്ചുമൊക്കെയാ പോവുക അപ്പൊ അഞ്ച് മിനിറ്റെന്ന് ഉള്ളത് പത്തു മിനിറ്റും ആവും
ആ അപ്പൊ എപ്പയാ ബസ്സ് എത്തുക
ബസ്സ് ഏട്ടേ മുപ്പത്തഞ്ച് നാല്പത് ആ സമയ
ആ സമയത്ത് എത്തും ല്ലേ ആ ആ
വൈകുന്നേരം നല്ല ലേറ്റാവും നാ നേരത്തെ പോകുവേം വേണം വൈകിയേ വരുള്ളൂ
വൈകി വരൂള്ളൂ അ ല്ലേ ചെറുത്‌ ഉണ്ടോ ചെറിയ കുട്ടി ഉണ്ടോ
ചെറുതിന് ഒരു വയസായി ട്ടേയുള്ളു ആ പിന്നെ എന്തൊക്കെ
ഒക്കായോ
ഭക്ഷണം ഒക്കെ ആയി ഇന്റെ വീട്ടിലാ നിക്കണത് രാവിലെനിക്കൊരു സർ സർജറിണ്ടായിരുന്നു അപ്പൊ ഞാനത് കയ്ഞ്ഞിട്ടിപ്പോ ഇന്റെ വീട്ടിലാ ആ അത്‌ ഡെലിവറിക്ക്‌ ശേഷം എനിക്ക് ഹെർമിയ വന്നിരിക്കാ
ആണോ ആ ഏ നല്ല വേദനയാണോ അത്
ആ അത് വർക്ക്‌ പണി ചെയ്യാനൊന്നും പറ്റില്ല കുനിയാൻ പറ്റില്ല കുമ്പിടാനും പറ്റില്ല അങ്ങനെ
ആണോ ഔ
ആ അങ്ങനെക്കെ ചെയ്യുമ്പോ അവ്ടെങ്ങനെ നല്ല ബൽജിആയി വരും വേദന
ആണ് ലേ
ആദ്യൊന്നും അറിയില്ലേര്ന്നു പിന്നെയാണ് നല്ല പൈൻ ആയപ്പോ ഒരു തവണ കൊണ്ടോയി കാണിച്ചപ്പോളാണ് ഇങ്ങനെ
അത് എങ്ങനെ ഏത് ഭാഗത്താ വേദന വരാ
ഇനിക്ക് വന്നത് പുക്ക്ള്ളാണ് പുക്ക്ൾന് ചുറ്റും വരും
ആണ് ല്ലേ
മരുന്നുവില്ല വേണമെങ്കി ഒന്നെങ്കി ട്ത്ത് കളയാ ഇല്ലങ്കി സഹിക്ക്യാ പിന്നത് ഉള്ളില് കൂടി കഴ്ഞ്ഞ ഴ് ഞ്ഞാ ഉള്ളില് ഇൻഫൺ ഷൻ പൊട്ടലും അങ്ങനെക്കാവും അപ്പൊ പിന്നെ അ് എത്രവേഗം ട്ത്ത് കളയാണങ്കി പിന്നെനമുക്ക് എന്തെങ്കിലും ചെ
ചെയ്യാം ആ നിങ്ങളെങ്ങനെ പ്രൈവറ്റ്
ആ
പ്രൈവറ്റ് ഹോസ്പിറ്റലിലാ ഗവൺമെന്റിലാ
അല്ല ഗവൺമെന്റിലാ കാണി
ഗവൺമെന്റിലാ ആ എവ്ട്ന്നാ ചെയ്തപ്പോ
ആ അട്ടപ്പാടി
അട്ടപ്പാടി ആ
തറ ഹോസ്പിറ്റല് ന്ന്
ആ ആ ആ
അപ്പോ ഒ ഒരു മൻത്ത് സമയണ്ടായിരുന്നു അഅ്പ്പോ ചെയ്ത് വന്നപ്പോ സ്കൂൾ തൊറക്ക്ണ സമയ യായി അതാണെങ്കി ചെയ്തഴ്ഞ്ഞപ്പോ ഭയങ്കര പേദനിം ഇക്ക്യാനും കെടക്കാനും ക്ക പാടാ
എങ്ങനെ സ്റ്റിച്ച് ണ്ടോ
സ്റ്റിച്ച് എനിക്ക് ഹോളോ ചെയ്തത് പൊർ
ആ ഈ ഹോള്ണ്ടാവും ആ ആ ആ
പൊർത്ത് ചെറിയ ഒന്ന് ഒരു നാല് സ്റ്റിച്ച് നാല് ഭാഗത്ത് കുഞ്ഞുകുഞ്ഞ് സ്റ്റിച്ചുകള്ണ്ട്
ആ ആ ആ
അ് ഉള്ളിലാണ് കൂടുതല് അത് ഹീലാവാൻ നല്ല ടൈം മെടുക്കുന്ന് ആറുമാസം മുതൽ ഒരു കൊല്ലം വരെ ടൈം മെടുക്കുന്ന പറ
ആണ്ല്ലേ ഓ അങ്ങനെക്കെ സമയം പിടിക്കുല്ലേ
ആ വേദനയാണെങ്കിലു ഒരു മാസത്തോളം വേദനയ്ണ്ടാവും തിരിയാനും മറിയാനും പറ്റൂല്ല
ആ ആ
കുഞ്ഞാണെങ്കില് ചെറ്തല്ലേ ഫീഡെയ്യ്ണ കുഞ്ഞാണ് അയ്നെ പിടിച്ചിട്ട് എടുക്കാനും പ റ്റില്ല ആകെ കുടുങ്ങി പോ
ഇങ്ങട്ടെങ്ങനെ കെട ഓ പണ്യൊക്കെ കഴിഞ്ഞു ഇങ്ങളെങ്ങനെ സദ്യൊക്കെ ണ്ടാ ക്വോ
സാദ്യ വല്ല ഫങ്ക്ഷൻസു നും ഒണ്ടാക്കും വല്ല പ്രോഗ്രാമും ഒണ്ടങ്കിൽ ഇപ്പം എല്ലാം ബിരിയാണിയിലല്ലേ ഇപ്പൊ എല്ലാർക്കും എളുപ്പ പണി
വേണോല്ലോ
ആഹ് ഒന്നിലും കോളി ഓഡറ് ചെയ്യും ഇല്ലെങ്കി പെട്ടന്ന് എന്തായാലും എല്ലാം പാക്കറ്റ് ആയിട്ടല്ലേ കിട്ട്കാ അയിലാണെങ്കി ഇൻസ്‌ട്രേക്ഷൻ സ് കാര്യോം ഒണ്ടാകും പെട്ടന്ന് ചടപട കഴിയും അത് കാരണം ഇപ്പോ വ ല്ല ഓണാവോ അങ്ങനെന്തേലും വന്ന ന്നാലും സദ്യ
സദ്യ ഒണ്ടാ കൊള്ളുല്ലേ ഏയ് ഞങ്ങക്ക് സദ്യ കഴിക്കാനാ ഇഷ്ട്ടം
ആഹ് അത് എപ്പഴും അങ്ങനെ തന്നെയാണല്ലോ നക്കരം നക്കാ പച്ച കുറെ കഴിക്കുമ്പോൾ വലിയ വല്ല കല്യാണം ഒക്കെ വരുമ്പോ വേഗം പോകും കാരണം നല്ല സദ് ദ്യ ആവുല്ലോ വെച്ചിട്ട്
ആഹ് അതന്നെ
വീട്ടിൽ ആരൊക്കെ?
ട്ടില് ഉമ്മണ്ട് ഹസ്ബൻഡ് ഉണ്ട് ഇളച്ചന്റെ ഇളച്ചണ്ട് മ് ഇല്ല ഇല്ല ഇല്ല വർക്ക്‌ ചെയ്യുന്നെന്നുല്ല. ഏഹ്?
പണിക്കൊഴിഞ്ഞിട്ടേ ഇരിക്കെ ഉള്ളു.
ഓഹ് മക്കളെ മ എണീച്ചെയ്ന്റെഷം പണിയൊക്കെ വേം കയിച്ചു ഞാൻ ആണ്.
ഫുടൊ കൊണ്ട് പോണോ?
ഇല്ലല്ല ഗവണ്മെന്റ് സ്കൂളിലാ അവിടുന്ന് കിട്ടുമല്ലോ ഫുഡ്‌
ആഹ് ഇ ഇപ്പാണേ വിഭവ സമൃദ്ധാണല്ലോ ല്ലെ സ്കൂളുകളിലൊക്കെ.
കോഹ് ബിരിയാണി ണ്ട് മന്തി ണ്ടാവു സദ്യ ണ്ടാവും.
അതാണ്
എല്ലതും ണ്ടാവും പിന്നെ പാല് ണ്ട് മു മുട്ട ണ്ട്
ആഹ്
പിന്ന പായസ ള്ള ദെവ്സ ണ്ടാകു ആ ക്ലാസ്സ് സ്സ് ല്ലാ ആ ഒന്നാക്ലാസ്സിന് കൊണ്ടോണ്ടെ ണ്ടൊ
ആഹ് ഉ ച്ചക്ക് മാത്ര ഭക്ഷണം അതോ രാവിലെയ് ണ്ടൊ
ചെല സമയത് ത്ത് കഞ്ഞി ണ്ടാവും ദൂരേന്ന് വെര്ണ കുട്ട്യളൊക്ക ണ്ടെങ്കിൽ കഞ്ഞി ണ്ടാവേണ്ട് മ്
പിന്ന ഉച്ചക്ക് ലേ വൈയ്ന്നേരം ഉണ്ടോ നാല് മണിക്ക്
ഏഹ് വ്ടാന്നെര് ത്ത് പാല് കൊട്ക്കു
ആ ആഹ് അവ്ട്ന്ന് കുടിക്ക്‌
ആഹ് അവ്ട്ന്നാ കുടിക്കാ
ആ ആഹ്
അതി രണ്ട് ദിവ്സണ്ടാവും പാല് ആയ്ചേല് രണ്ട് ദിവ്സം പാല്
മുട്ടെയ് ണ്ടാവു രണ്ടോസം ല്ലേ ആഹ് എ ഞങ്ങോക്ക്‌ പ്പറ്യും നമ്മള് പഠിക്കുമ്പോ കഞ്ഞിം പയറും മാത്രയ്‌ന്ന്
അതാണ്
ഞങ്ങക്കേ ഏഴാം ക്ലാസ്സിലെത്ത്യെപ്പോ ഒരു തവണെങ്ങാണ്ട് മുട്ട കിട്ടീട്ട്ണ്ട് ഒരുതവണ പ പഴോ കിട്ടീട്ട്ണ്ട്
ആണ്ല്ലേ
അയ്ൻ ശേഷം ഒന്നുല്ല ഏഴ് വെരെല്ലേ കുട്ട്യൾക്ക് കൊട്ക്കുള്ളായ്ര്ന്നു
എട്ട് വരെ വ്ട പ്പ എട്ട് വരെ ല്ലേ ഒന്ന് തൊട്ട് എട്ട് വരെ ല്ലേ കുട്ട്യക്കല്ലേ
അതെ ആഹ് ആഹ് അറീല്ല. വല്യ കുട്ട്യേള് ഇല്ലാത്ത കാരണം ഒന്നു അറിയൂ ല ആ അതും പിന്നെ പ്രൈവറ്റിൽ ആണു പോണം
ആണല്ലേ ആഹ് ആഹ് ഇങ്ങക്ക് ഫുഡ് കൊ ഭക്ഷണം കൊടുത്ത് വിടേണ്ടി വരൂല്ലേ?
അത് കൊടുത്ത് വിടണം
ആഹ് എങ്ങനെ രണ്ടു നേരം വിടണോ?
ആ സ്നേക് ആയിട്ട് എന്തെങ്കിലും കൊടുത്ത് വിടണം പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണം. ആഹ് ചെറിയ കുട്ടിയേളല്ലേ ഒന്നിനും രണ്ടിനും ഒന്നും വേണ്ടി വരില്ല. എൽ കെ ജി യു കെ ജി സ്നാക്സ് ണ്ട്.
ആണ് ലേ ആഹ്
ഒന്നിലും രണ്ടിലും നിർബന്ധംല്ല വേണെങ്കില് ഇൻ്റർവെൽന് കഴിക്കാന്നേ ഒള്ളു.
അതെ ലേ ഇപ്പ എത്ര വരെ അവിടെല്ലത്? സ്കൂള്
അവിടെ പത്ത് വരി ഇണ്ട്.
ഉം ഉം
പറ്റണം അത്രയും വിടുക അത് കഴിഞ്ഞാ പിന്നെ ഗവൺമെന്റിക്ക് മാറ്റ
ഗവണ്മെന്റ് അവിടെ അടുത്തന്നെ
അവിടെ അടുത്തുണ്ട് പിന്നെ ഇതിപ്പോ എന്റെ വീട്ടിന്നും ഹസ്ബൻഡിന്റെ വീട്ടിന്നും ഒരേ പോലെ പോയി വരാവുന്ന ദൂരള്ളു അപ്പൊ എവിടെയാണെങ്കിലും നിർത്താൻ ഓം വിചാരിച്ച് എന്റെ ഡെലിവറി സമയത്താണ് ഇവനെ സ്കൂളി ചേർത്തിയത് അപ്പൊ മാറ്റി നിർ ഞാൻ അവിടെ പോയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അത്കാരണം ഇപ്പ ഇങ്ങനെ ചേ ഇപ്പോ ഒരേ സമയത്ത് ഇവിടന്നാണെങ്കിലും ബസ്ണ്ട് അവിടന്നാണെങ്കിലും ബസ്ണ്ട്
ആഹ് ആഹ് ആഹ് അതന്നെ
ടെ ഒന്ന് ബേസൊക്കെ ആയി കഴിയുമ്പോ പിന്നെ മാറ്റിയിട്ട് അവിടെത്തന്നെ ഗവൺമെന്റ് സ്
ഗവൺമെന്റ് സ്കൂളാക്കിയാല് അങ്ങനല്ല ഈ അഞ്ചാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെക്കെല്ലേ ഇംഗ്ലീഷ് മീഡിയം പോയാണ്ട് ആഹ് ആഹ് ആഹ് അതന്നെ പിന്നെ അല്ല ഓരോ ക്ലാസ്സ് കൂടുന്തോറും എങ്ങനെ ഫീസ് കൂടൂലേ
ഇണ്ട് ക്ലാസ് കൂടുന്തോറും ഉണ്ട് കൊല്ലം കൊല്ലവും കൂടുന്നുണ്ട് കഴിഞ്ഞ മുമ്പെല്ലാം ആഹ് കഴിഞ്ഞ പോലെ ഇവന് എഴുന്നൂറ്റ അമ്പതായിയിരുന്നു ഓഫീസ് ഇപ്രാവശ്യം വെ എന്നുട്ടമ്മത് ആയപ്പോഴ് കാഷ ഇത് പിന്നെ കൊല്ലം കൊല്ലം ക്ലാ അചാ എൽക്കെ ജി യു ക്കെ ജി അങ്ങനെ ഇണ്ടല്ലൊ അങ്ങെനേയു മാറ്റ് ഇഞ്ചാവ്ണ്ട്
ആണ് ലേ
വേറെപ്പെന്താ
വേറെന്താ അങ്ങനെ പോകുന്നു
ആഹ് ആയ്ക്കോട്ടെ
പിന്നെന്താ ഇവടെ മഴ ഇങ്ങന ഇണ്ടൊ ഇപ്പൊളൂണ്ടൊ മഴ
ഇല്ല ഇപൊന്ന് തെളീയിണ് ഇണ്ട് ഇന്നാ ചെറീയ ചാറലും
ആണില്ലേ
ഓക്കേട്ടോ കാട്ടാക്ക
ആ ഓക്കേ ശെരിന്നാൽ